ആഹ് എന്തൊക്കെണ്ട് വിശേഷം ആഹ് കേക്ക്ന്നുണ്ട് കേക്കുന്നുണ്ട് ക്കെണ്ട് വിശേഷം
ചായൊക്കെ കുടിച്ചോ ചായൊക്കെ കുടിച്ചോ നല്ല വിശേഷം
അയിന് മക്കളിപ്പോ സ്കൂൾട്ട് വന്നിട്ട് ചായ കുടിക്ക്ണൊള്ളൂ ഉം ഉം മക്കളൊക്കെ വന്നോ സ്കൂള്ട്ട്
എൻക്ക് മക്കൾ ഇപ്പ അവടെ കുട്ട്യോളൊന്നുല്ല ചെർതാ ഒര് വയസ്സ്
ആഹ് ആഹ് ചെറ്താണല്ലേ ഞാൻ മറന്ന് പോയി ഇന്റെ കുട്ട്യളെ ഓർമ്മേല് പറഞ്ഞതാ
ആഹ് ആഹ്
ഉം മയക്കെ ഇണ്ടോ അവടെ
മഴ കയ്ഞ്ഞു ഉണ്ടാര്ന്നു നല്ലൊരു മഴ പെയ്തു പോയി
ഉം ഇപ്പേതാലും മഴ തൊട്ങ്ങിട്ട്ണ്ട്ല്ലേ
ഏഹ്
മഴ ഏതാലും തൊട്ങ്ങിക്ക്ണ് റിയാ ഇതിന്റെ മുമ്പൊന്നും മയ ഇല്ലേനല്ലോ ഉം അവ്ടൊക്കെ എങ്ങനെ വെള്ളം കേറോ
ഉം അവിടൊക്കെങ്ങനെ വെള്ളം കേറോ
ഏഹ് വെള്ളം കേറൽ ആദ്യം കേറുവേര്ന്ന് ഇപ്പല്ല
ഏഹ് ഉം അന്ന് ആ പണ്ട് മറ്റേ ഇതൊക്കെണ്ടായന്ന് പ്രളയൊക്കെ ഇണ്ടായന്ന് ഇങ്ങള് ബുദ്ധിമുട്ട് ഇണ്ടേയിനോ
ആഹ് ഇവ്ടെ ചെർതായിട്ടൊക്കെ ഇണ്ടായിരുന്നു വല്ല വല്യ ബുദ്ധിമുട്ടില്ല എന്നാലും ഉണ്ടായിരുന്നു ചെറുതായിട്ട്
അയ് ശരി ഉം ഞങ്ങൾക്ക്ന്നാ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇണ്ടായിട്ടില്ലട്ടോ നമ്മളങ്ങനെ ടീവി കൂടെ ഇത് ഇങ്ങനെ കാണുമ്പോ ഭയങ്കരൊരു സങ്കടായി തോന്നിനി ഉം ഞങ്ങൾക്കന് ത്തൊന്നും ഇണ്ടായിട്ടില്ല ഇവടെ പിന്നെ വള്ളം കൊറെവേക്കാരം പൊതുവേ
ആഹ്
ഞങ്ങള് ലൈൻ വെള്ള ഇട്ക്കല് കെണ്റ്റ്ല് വെള്ളണ്ട് പക്ഷെ കെൻറ്റ്ത്തെ വെള്ളട്ത്തത് കയ്യോ വിചാരിച്ചി ത് ഞങ്ങളങ്ങനെ ഇട്ക്കലില്ല ഉം പിന്നെ മ മറ്റേ ലൈൻ വെള്ളത്തിന് ഏതായാലും മിനിമം ചാർജ് അയ്ന് കൊട്ക്കണം
ഏഹ് ആഹ് ആഹ് പൈപ്പ്ത്തെ വെള്ളത്തിന് ല്ലേ ആ
ആഹ് പൈസാ ആ അപ്പൊ പിന്നെ ആ വെള്ളങ്ങനെ ഇട്ത്ത് ശീലായിട്ടേ കെൻറ്റ്ന്ന് വല്ലാതെ വെള്ളം ഇട്ക്കലില്ല
അതിനെത്ര എത്ര പൈസ കൊടുക്കേണ്ടി വരും മാസാ കൊടുക്ക
രണ്ടു മാസം കൂടുമ്പോ നാന്നൂറോ അങ്ങനൊക്കെണ്
ഇമ്മൾ എട്ക്ക്ന്ന അൻസര്ച്ച്ള്ള പൈസ വരും
ആഹ് മി ഒരു മിനിമം ഒരു ഇത്ര ചാർജ് ഉണ്ട് അയ്ന്റെ മേലേക്ക് പോവാണെങ്കിൽ പിന്നെ എക്സ്ട്രാ കൊറെ പിന്നെണ്ടാവും അമ എന്തായാലും ങ്ങനെ കുറച്ചില്ല പൈസ നമ്മളന്തായാലും കൊടുക്കണം. ഉം അപ്പൊ പിന്നെ അത് ഞാൻ അയ്‌ന്നഞ്ഞേ വെള്ളാണ്ട്ട്ക്കും
ഉം ആഹ് ഇപ്പൊ കിണറ്റിൽ വെള്ളല്ലേ
ഏഹ്
വെള്ളൊക്കെ ഉണ്ടോ
ആഹ് ഇപ്പണ്ട് ഇപ്പ പിന്നെ മായായില്ലേ ഉം വെള്ള കൊറഞ്ഞീന് എന്താ ഏഹ്
എല്ലാം പൈപ്പീന്ന്ന്നെ എടുക്കല്
ആഹ് പൈപ്പ്ന്ന് ഇള്ള നേരെ ടാങ്കിക്ക് കയറ്റിക്കാണ്
അപ്പൊ ഇപ്പഴും നിങ്ങള് പൈസ കൊടുക്കണാ അയ്ന്
ആഹ് ണ്ട് കൊടുക്കല്ണ്ട്
ആഹ്
ഉം ശരിക്കതിന്റെ ആവശ്യ ഇല്ലാ ക്ഷെ എന്നാലും ഞങ്ങൾക്ക് അങ്ങനെ എടുത്ത് ശീലായിട്ടേയ്
ആഹ് പ്പ അങ്ങനെ
ഉം പിന്നെ അയ്നേതായാലും ഒരു നിശ്ചിത പൈസ കൊടുക്കണം
ആഹ് ഒരു കൂട്ടത്തിൽ ഇതും കൊടുക്ക
ആഹ് ആഹ് അത്രേ ഉള്ളൂ ഇനിപ്പമ്മ ഇട് ത്താലും ഇല്ലെങ്കിലും അത് കൊടുക്കാള്ളത് നമ്മൾ കൊടുക്കണം
ആഹ് ആഹ് എടുത്തിട്ടില്ലെങ്കിലും കൊടുക്കണം
എഹ് ഏഹ് അപ്പൊ പിന്നെ അങ്ങനെന്നെടുക്കും ഉം ആഹ് നല്ലവെള്ള ചെൽപ്പോ ഈ അടിച്ചുമ്പ ചിലപ്പോ ചിലപ്പോ വെള്ളം പറ്റെ കഴിയും അപ്പൊ അടിക്കുമ്പോ ചിലപ്പോ മഞ്ഞ നിറത്തിലുള്ള വെള്ളക്കെ ഇണ്ടാവലുണ്ട്
ഉം
ചെൽപ്പോം എപ്പോളൊന്നുല്ല ഏഹ് കുടിക്കാൻ ഒരു കിണറുണ്ട് കിണറില്ലാൻ പറഞ്ഞില്ലേ കിണറില്ലാഞ്ഞിട്ടല്ല ഏന്തായാലും അയ്നൊഒരു ശ്ചിത പൈസ കൊടുക്കണം അപ്പൊ പിന്നെ അങ്ങനെ ആയിന്നന്നെ എടുക്കു
അപ്പൊ ഈ വെള്ളം ഇല്ലാതെ വന്നപ്പോഴാണൊ നിങ്ങള് പൈപ്പ് ലൈന് ഇതാക്കിയത്
ഇവിടെ പൊതുവേ എല്ലാരും എടുക്കലുണ്ട് അപ്പൊ പിന്നെ ഞങ്ങളും അങ്ങനെ എടു തു ഇതിനക്കെ ഫുള്ളും പൈസ ഇട്ടുകൊണ്ടാണ് അപ്പൊ പിന്നെ നമ്മുക്ക് എടുക്കണിന് വല്യ പൈസിം വരൂല ഉം അപ്പൊ അങ്ങനെ എടുത്തതാ ഉം ഇന്ന് വേറിം പദ്ധതികളൊക്കെ ഗവൺമെന്റിന്റെ പദ്ധതിയായിട്ടൊക്കെ ഇതിലെ വന്നക്കണ് പൈപ്പ് പക്ഷേ അയിൽ വെള്ളം വരാനായിട്ടില്ല
ഉം
ഇവിടെ ഇനി പ്പൊ ഞങ്ങള് കുറച്ചു വീട്ടുകാർക്കൊള്ളൂ എളുപ്പം വെള്ളം വറ്റാ കുറച്ച് വീട്ടുകർക്ക് വല്യ കൊയപ്പല്ല
തെ പാറ പ പാറയുടെ അവിടെ താമസം
ആഹ് പാറെ പാറ അടിച്ചതാണ് പക്ഷെ ശരിയായിട്ടൊന്നുല്ല ഉം
പാറയിൽ ഉള്ളവർക്കൊക്കെ ഇപ്രവശ്യം എല്ലാർക്കും വെള്ളം കുറവാണല്ലോ
ആഹ്
ന്റെ അനുജത്തി ഒര് ഒരു ഭാഗത്താ താമസിക്ക ക്കുന്നെ ഒരു പാറൊക്കെള്ള ഒരു ഭാഗം അവിടെ വെള്ളക്കെ കുറഞ്ഞിട്ട് കൊഴൽക്കിണർ അടിച്ചതാ പക്ഷെ അവിടെ തീരെ വെള്ളം ഇല്ലാതായി ഇപ്പാണെങ്കി വെള്ളം നെറ ഞ്ഞ് പോവുണ്ട്ന്നാ പറയുന്നേ
ഉം ഏഹ് ഉം ഇവടിം അപ്പറത്തും ഇപ്പറത്തൊക്കെ കൊഴൽ കിണറൊക്കെണ്ട്
ആഹ്
ഉ ഊം
അയൽക്കാരൊക്കെ സഹകരണള്ളവരാണോ
ആഹ് ഉം പിന്നെ എന്തായാലും എന്താ ഒരു മാസം ആയിട്ട് മഴൊന്നും ഇല്ലായിരുന്നുല്ലേ അപ്പൊ ഈ മാസായപ്പഴാണ് മയ പെയതാങ്ങ് തുടങ്ങിയത് അവിടെ എങ്ങനെയ ഉണ്ടയ്നോ
ആഹ് ഇവിടെ മഴ വെയിലാണെ ങ്കിലും നല്ല പോലെ എടക്കൊക്കെ ഒന്ന് മഴ പെയ്യായിരുന്നു എടക്ക്
ഏഹ് ഇവിടെന്നാ നല്ലൊരു വേനൽക്കാല ആയ പോലായിരുന്നു മയൊന്നുല്ലാതെ
ആഹ് ആ ഇവിടെ ഇടക്കൊക്കെ ഒരു മഴ കിട്ടിയായിരുന്നു ആ ഒരു ഇത് സുഖ ത്തിന് വേണ്ടിട്ടാ തോന്നണത് അത്യാവശ്യം ഒരു ചെറിയൊരു മഴയൊക്കെ കെട്ട പക്ഷെ ആ മഴ പെയ്ത് പോഴിക്കഴിഞ്ഞ ഭയങ്കര ചൂടാ ഒരു നേരക്കെ കിട്ടീട്ട് ആ ആവിയെല്ലാം കൂടെ കേറീട്ട് ഭയങ്കര ചൂട് എടുക്കലായിരുന്നു
ആഹ് ആഹ് അഹ് ശരി ഇവിടെപ്പ മക്കളൊക്കെ മഴക്ക് കാത്തിരിക്കായിരുന്നു കാരണം സ്കൂളൊക്കെ തുറന്നപ്പളേ പുതിയ കോ ട്ടൊക്കെ വാങ്ങിയതല്ലേ അപ്പൊ അതിന്റെ സങ്കട ത്തിലേനു മഴെല്ല മഴെല്ല അറിഞ്ങ്ങാണ്ട് ഉം കഴിഞ്ഞ പ്രാവശ്യ സ്കൂൾ തുറന്നപ്പോ തന്നെ മഴല്ലേനോ അപ്പൊ ഇപ്പളാപ്പൊ ഒരു സമാധാനയത് ഇപ്പള മയണ്ടായത് ഉം
ഇ ഇപ്പവർക്ക് സന്തോഷയില്ലേ മഴ പെയ്യുന്ന കൊണ്ട്
ഉം ഇപ്പൊ ഇനി മഴ വേണ്ടി വരൂല ഇപ്പ മഴ പെയ്തില്ലേ
ഉം മറ്റത് കഴിഞ്ഞ പ്രാവശ്യേ ഉം കഴിഞ്ഞ പ്രാവശ്യം സ്കൂളില് പരിപാടിയൊക്കെ ഉണ്ടയ്നെയ് ഈ ചിറാപ്പുഞ്ചി പറഞ്ഞ പാട്ടില്എല്ലാരും ഡാൻസ് ഒക്കെ വെച്ചാണ്ട് അത് മയത്തറങ്ങിനല്ലോ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യേ സ്കൂളൊക്കെ തുറന്നപ്പള് നല്ല മഴല്ലേനോ
ആഹ് ആഹ്
അപ്പോ ഈ സ്കൂളില് കോട്ടൊക്കെ ഇട്ട് കാണ്ട് ഇങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടെയ്നി പുറ ത്തിറങ്ങി മയത്ത് കളിച്ച്ങ്ങാണ്ട്
ആഹ്
അന്ന് ഒരു പാട്ട് ഇറങ്ങീനേല്ലോ ചിറാപ്പുഞ്ചി പർഞ്ങ്ങാണ്ട് ഉ അതൊക്കെ ആയിട്ട് ഇപ്പ അതൊന്നുംല്ലന്നൊക്കെ പറയോണെ
നിട് കനൻഷാനോട് പറയാൻ പറയാം
ഉം ഇപ്പ അതിന് മഴ ഉണ്ടായിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞൊണ്ട് പറയ അപ്പൊ
സരല്ല മഴ പെയ്യുമ്പോ പാടിക്കോളാൻ പറയാ
ഉം പിന്നെ ചായ കുടിച്ചോ
എല്ല കുട്ടികള്
സ്കൂളില് അല്ല ബസ്സിലാണ് പക്ഷേ ബസ്സ് ആക്കാൻ വേണ്ടി പോകണം അങ്ങടി ക്ക് പോകണം
ആഹ
ഒരു അല്ല ഒരു പത്തിറ്റ് നടക്കാണ്ട് അതന്നെ നട- നടകാൻ മടിയ ഞാനൊക്കെ ഞാൻ പറഞ്ഞലേക്കെ സുകുൾക്ക എത്ര നടന്നാ പോയിനത് ഇത് ഞാന് ബാഗും ബുക്കും കി- റ്റെല്ലാം ഞാൻ പിടിക്കും എന്നാലും പറയും ഞാൻ കൊയങ്ങി എനിക്ക് വയ്യ എന്നെ എടുക്കോച്ചും
അഹ പറഞ്ഞു തോക്കണം കുട്ടികളെ എടുക്കണം അതെ
ഉം ബേഗും കിറ്റും കൊട
ഇവിത്തെ കുട്ടിക്ക് നടക്കാനും വയ്യ നടക്കാനായിട്ട് അതിനായിട്ട് നക്കും ഞാൻ നടന്നു പോക്കോള എക്ക് ബസംന്നും വേണ്ട വല്ല ആൾ-
ഉം ആഹ അതൊരു സമയത്തിന്റെ ഒരു ഇതാണ് പിന്നെ അത്ണ്ടാവില്ല
അപ്പൊ അങ്ങനെ തന്നെയാണെങ്കി അവര് പറയും
ഉം
വേണ്ട ഞാ വരുന്നില്ല എന്നും പോണില്ല അക്കള കോട്ടാർക്കതി ഇ സ്കൂട്ടിൽ കൊണ്ടാക്കിട്ടാതാ ഇങ്ങനെയൊക്കെ പറയൂ
ഉം
അ ഇപ്പോഴത്തെ കുട്ടിക്ക അറിയ ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപൊക്കെ കൊടു- അ അത അവര ഒന്ന് പോയിക്കോളൂ ആ അങ്ങളോക്കെ മ്പ അവ്മ്മാക്ക രണ്ട രൂപ മതിയമാഞ് ശരിയ മതി കൂടി പോയൊ ഒരു അഞ്ച്
ഉം ഉം ഉ അങ്ങനെ തന്നെ
ഇത്ത എന്റെണലൊക്കെ ചോദിക്കണ്ട ഞാ ഇവിട സ്കൂളിൽ തന്നെല്ലേ പോണി നൂറ് രൂപക്ക കേക്കും മ ഒരു നൂറ് ഇല്ലെങ്കിൽ ഒരു അഞ്ഞൂറ്
ഇപ്പൊ ഒന്നാമത് പൈസക്ക് വിലല്ല
ഉം
പിന്നെ ഇപ്പൊ പണ്ടത്തെ പോലല്ല അന്നക്ക ഒരു രണ്ട് രൂപ കിട്ടി- കട്ടിയാല് കുറേ ദസ മിഠായി ഒക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ വാ ങ്ങായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല പിന്നെ ഞമ്മക്ക് ഓക്ക് അന്ന് ചോദിക്കാൻ അതിനൊക്കെ പേടിയന്ന് ഇ- ഇപ്പാ അങ്ങനെ പേടില്ലല്ലോ മ്
ഞാനൊക്കെ അറയാ അതാ നാനൊക്കെ അത ഞങ്ങക്കൊരു പത്തോ ഇരുപതോ രൂപ കിട്ടുമ്പോ തന്നെ അള്ള ഇത്രയും വലിയ പൈസ
ഉം ഭയങ്കര സന്തോഷേനല്ലേ നമക്ക് എനിക്കൊക്കെ പത്ത് രൂപ എന്റെ അമ്മായി വരുമ്പോളാ കിട്ടാ അമ്മ ഇന്ന പാവം തോന്നിട്ട് തര് കാരണം ഞാനേഞാ നടന്ന് ചെറിയേ കുട്ടി നടന്നു പോയിഞ് ഞാൻ അപ്പൊ അമായി ജി ഇപ്പളും നടന്നല്ലേ പോവാന്നറിഞ് ഇൻക്കന്ന് പൈസൊക്കെ തന്നീ ഞ്ഞി അമ്മായി വരുമ്പോളാകെ പത്ത് രൂപ കിട്ടല് ഉം പിന്നെ മഴൊക്കെ ആട്ട് ചായൊക്കെ കുടിച്ചോ
ആഹ് ഞൻ കൊടുത്തിട്ടില്ല ഞാനിപ്പൊ ഒരു പുൊറത്ത് ടൗണിലൊക്കെ ഒന്ന് പോയിട്ട് ഇപ്പ വന്നതേ ഉള്ളൂ അപ്പൊ ങ്ങനെ ചോറ് കയ്ച്ചത് ഇപ്പഴാ
അഹ് ശരി വേറെ കൊയപ്പൊന്നുംല്ലല്ലോ വേറെന്താ പോയിട്ടന്നില്ലല്ലോ
ഏഹ് വേറെ വേറെകൊയപ്പൊന്നുല്ല ആഹ്